ഹലോ ആ പറഞ്ഞോളൂ
ഉച്ചക്ക്ത്തെ ഭക്ഷണ ഭക്ഷണൊക്കെ കഴിച്ചോ
കഴിച്ചു അത് കഴിഞ്ഞ് ഞാന് ഭക്ഷണത്തിന് മുൻപ് തന്നെ ഞാനൊരു ചെറിയൊരു യാത്രയിലൊക്കെ യാത്ര കഴിഞ്ഞു ഞ്ഞ് വീട്ടിലേക്ക് വന്നതേ ഉള്ളൂ അത് കഴിഞ്ഞിട്ടാണ് ഞൻ ഉച്ചഭക്ഷണം കഴിച്ചത് അങ്ങനെ യാത്രകളെ കുറിച്ചൊക്കെ യാ- യാത്ര നമ്മുടെ ബന്ധു മിത്രാദികളെ കാണാനുള്ള ഒരു യാത്രയായി യിരുന്നു അപ്പോ അങ്ങനെയുള്ള ചെറിയ നമ്മളെ ഒഴിവ് ദിവസങ്ങളിലൊക്കെ ഇടവേള ളിലൊക്കെ അങ്ങനെ ബന്ധുജനങ്ങളെ സന്ദർശിക്കാനുള്ളക്കൊരു ഏ സമയം കണ്ടെത്താറുണ്ട് എങ്ങനെ യാത്രകളൊക്കെ പൊതുവേ താല്പര്യം ഉള്ള ആളാണോ
യാത്ര ചെയ്യാൻ ഇഷ്ടമാണ് ഇതുവരെ യാത്ര പോയത് സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും പിന്നെ കൂട്ടുകാരോടൊത്തുമാണ് യാത്ര പോയിട്ടുള്ളത് ഏതൊക്കെ സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട്
ഞാന് നമ്മള് ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും പറ്റുന്ന സമയം നമ്മള് ഒഴിവ് സമയം കണ്ടെത്തി ആഹ് മിക്ക സംസ്ഥാനങ്ങളും കാണാ കാണാൻ പോയിട്ടുണ്ട് നമുക്ക് ക്കത് നമ്മുടെ സമയക്കുറവാണ് പിന്നെ മിക്ക സമയങ്ങളിലും നമുക്കത് ബു ദ്ധിമുട്ട്ണ്ടാക്കാറുള്ളത് എന്നാലും പരമാവധി സമയം കണ്ടെത്തി ആഹ് ഓരോ സ്ഥലങ്ങളിലേം ആ പോയി അതിന്റേതായിട്ടുള്ള ഓരോ സ്ഥലങ്ങളും കാണുകാന്ന് പറഞ്ഞാതന്നെ കാഴ്ചകൾ കാണുക എന്ന് പ പർണാൽ തന്നെ നമ്മടെ ഏറ്റവും വല്ലിയ മനസാ സിക ഉല്ലാസം നമ്മക്ക് നമ്മടെ മാനസിക സംഘർഷങ്ങൾ കുറയ്ക്കാനുള്ള ഏറ്റവും വെല്ല്യോരു ഉപാധി യാണ് യാത്രകള് അതുകൊണ്ട് തന്നെ വിശ്രമവേളകൾ ആകട്ടെ - ഒഴിവു സമയങ്ങളിലെല്ലാം പരമാവധി സമയം കണ്ടെത്തി ഇത്തരം യാത്രകള് ഏ- യാത്രകൾക്ക് സമയം കണ്ടെത്താറുണ്ട്.
പോയിട്ടുള്ളത് കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ്
ഏറ്റവും നമക്ക് ഇന്ന് അങ്ങനൊരു ഇതായിട്ട് ചോദിച്ച് കഴിഞ്ഞാ നമക്കെല്ലാം ഒന്ന് ഒന്നിനോട് ഒന്നും താരതമ്മ്യപ്പെടുത്തി പറയാൻ സാധിക്കെയില്ല എന്നാലും ന- നമുക്ക് ഏറ്റവും ഒരു ന്ന് കണ്ണിന് കുളിർമ അല്ലെങ്കിൽ മനസ്സിന് ഒരുതായിട്ടുള്ളത് ആ കന്യ - കുമാരിയിൽ പോയിട്ടുള്ളൊരു യാത്ര നല്ല ഒരു അനുഭവമാണ് നമുക്കത് തന്നിട്ടുള്ളത് നല്ല നല്ല ഓർമ്മകളും കന്യാകുമാരി നമക്ക് കടലിന് അഭിമുഖമായിട്ട് നിന്നിട്ടുള്ള കാഴ്ചകളും ആ ചിപ്പി, കക്ക, മുത്തുകൾ ശേഖരി ച്ചുണ്ട് വരുന്ന ആളുകൾ അവര് അതുകൊണ്ടുള്ള കരകൗശല വസ്തുക്കൾണ്ടാക്കുന്നത് കാഴ്ച അത് കാ ണേണ്ടരു കാഴ്ച തന്നെയാണ് അങ്ങനെ ഒരുപാട് ഒരു അനുഭവങ്ങൾ അല്ലെങ്കിൽ ഓർമ്മകൾ തന്നൊരുയാ യാത്രയായിരുന്നു കന്യാകുമാരിയിലേക്കുള്ള യാത്ര.
കന്യാകുമാരിയിലെ പ്രധാനപ്പെട്ട ട്ട വിനോദ സഞ്ചാര കേന്ദ്രങ്ങൾ ഏതൊക്കെയാ?
കന്യാകുമാരിയെ നമക്ക് വിനോദ സഞ്ചാര കേന്ദ്രം എന്ന് പറഞ്ഞ കഴിഞ്ഞാ നമ്മള് അവിടെ ബോട്ടിംഗ് ആണ് ഏറ്റവും വെല്ല്യൊരു അവിടെ നമക്ക് അതിന്റേതായിട്ടുള്ള ഓരോ സ്ഥലങ്ങള് കാണാനുള്ള നമ്മള് ബോട്ടിലാണ് അതിനെ നമ്മള് യാ ത്ര ചെയ്യുന്നത് അപ്പ നമുക്കൊരു സ്ഥലത്ത് എറങ്ങിക്കൊണ്ടല്ല നമ്മള പോകുന്ന സമയ സ്ഥലത്തെ ഓരോ കാഴ്ചകളാണ് ഇരുവശങ്ങളിലെയും കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് അങ്ങനെ ആഹ് കാണാൻ പറ്റുന്നതെ പിന്നെ അതേപോലെ തന്നെ സൂര്യാസ് സ്തമനം അതൊക്കൊരു വല്ലാത്ത നമുക്കൊരു മനസ്സിനനുഭൂതി തരുന്ന കാഴ്ചയാണ്. വൈകുന്നേര സമയങ്ങളിലെ ആ സൂര്യനസ്തമിക്കുന്നൊരു കാഴ്ച അത് നമുക്കത് ഒരിക്കലും ഒരു മറക്കാൻ പറ്റാത്ത അനുഭവമാണ് കടലിനോടുള്ള ആ ഒരു സമുദ്രത്തിനഭിമുഖമായി നി ന്നുകൊണ്ട് നമ്മള് കാണുന്നൊരു കാഴ്ച അത് ഏറ്റോം നല്ലൊരു കണ്ണിന് കുളിർമ തന്നൊരു കാഴ്ചയാണ്. ഇയാള് ഏതെല്ലാം സ്ഥലങ്ങളില് പോയിട്ടുണ്ട് ഏറ്റവും നല്ലൊരു ഓർമ്മകൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ തന്നിട്ടുള്ള ഏതാണ് സ്ഥലം ഏതാണ് ആ അനുഭവം പറയൂ.
ഞാൻ പ്രധാനമായിട്ടും പോയിട്ടൊള്ളത് സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നുമാണ് ടൂറ് പോയിട്ടൊള്ളത്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം കർണാടകയിലെ ചിക്കമംഗ്ളൂർന്ന് പറഞ്ഞ സ്ഥലവാണ്. അവിടെ പ്രകൃതി മനോഹാരിതയാണ് എടുത്തു പറയാനൊള്ളത് ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാനോണ്ട്. പിന്നെ കുന്നുകൾ കേറിയാണ് ഈ പ്രകൃതി മനോഹാരിത നമ്മൾ കാണുന്നത് അ വടുത്തൊരു പ്രധാനപ്പെട്ട സ്ഥലവാണ് ഇസെഡ് പോയിന്റ് അതെനിക്ക് വളരെ ഇഷ്ട്ടപ്പെട്ടു. കേറി ചെന്നാമലമു മുകളിൽ നിക്കുന്നതും ന്നിട്ട് അവിടുത്തെ കർണാടക മൊത്തം ഒന്ന് കാണുന്നതൊക്കെ നല്ല രസാണ് ഓരോ യാ ത്രെ നമ്മളെ മനോഹരാക്കുന്നത് നമ്മടെ കൂടെയുള്ള മനുഷ്യരാണെന്ന് പറയാറോണ്ട് അതുപോലെ എന്റെ ഒരുപാട് സുഹൃത്തുക്കളുവായിട്ടാണ് പോയത് ചിക്കമംഗളൂര് പോമ്പ പ്രധാനായിട്ട് ട്രക്കിങ്ങാണ് അപ്പ നമക്ക് ജീപ്പിലാണ് പോകേണ്ടി വരുന്നത് അപ്പോര് ജീപ്പ് ഡ്രൈവറെ ആണ് പരിചയപ്പെട്ടത് ആ വ്യക്തി നല്ല സ്നേഹത്തോടെ സൗമ്യമായി നമ്മളോടെടപഴുകുന്നതും നമുക്ക ഓരോന്നന്ന് പറഞ്ഞു തരുന്നതും വളരെ സ്നേഹത്തോടെയാ എനി ക്കപ്പം ആ വ്യക്തിയെ ഒരുപാട് ഇഷ്ടപ്പെട്ടൂന്ന് വെച്ചാൽ ഒരാളോട് എ ങ്ങനെ പെരുമാറ അങ്ങനെ യൊക്കെ ഇപ്പൊ എന്ത് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നാലും അയാൾ മറുത്തൊന്നും പറയാതെ മലയാളം എല്ലാം പഠിച്ചുന്ന് ച്ചാ ആ ഒരു ദേശത്ത് വന്നിട്ട് നമ്മുക്ക് വേണ്ടിയൊക്കെ ഇങ്ങനെ മലയാളികൾ വരുന്നത് കൊണ്ടയാള് മലയാളമൊക്കെ പഠിച്ചു പിന്നെ അവിടെ പ്രധാനപ്പെട്ടത് സിരിസ്റ്റാച്യു ഉണ്ട് ഒരു പ്രതിമയാണ് മറ്റേ പച് പ്രതിമയാണ് ഇ ച്ച നമ്മളുടെ ഈ എലകളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നിർമ്മിച്ച എടുത്തേക്കുന്നതാണ് ഈ ചെടികളെയൊക്കെ കിളിപ്പി ച്ചെടുത്തേുന്നത് അതൊക്കെ കാണാൻ നല്ല രസമാണ് പിന്നെ അങ്ങനെ പോയപ്പം ഒരു രസ കരമായ അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഒരു വാട്ടർ ഫാൾ ഏതൊ ഒരു വാട്ടർഫാളിൽ പോയപ്പം ഞങ്ങളുടെ കൂടെയുള്ള സുഹൃത്തുക്കൾ അതിനുള്ളിലോട്ട് കേറിപ്പോയി അ പ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് അവിടെ പുലി വരുന്ന സ്ഥലവാണ് അങ്ങനെ ഉള്ളിലോട്ട് കേറരുത് എന്ന് നമ്മളറിയാ ത്തൊര് ദേശത്ത് പോകുമ്പോൾ നമുക്ക് ഭാഷ പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറാറുണ്ട് അപ്പഴാണ് നമ്മള് ഹിന്ദി ആയാലും അത് പഠിച്ചിരിക്കണം എന്ന് ചിന്തിക്കുന്നത് തന്നെ
ആ അതെ അതെ ഉം ഉം ഉം അ അതാത് സ്ഥലങ്ങളിലെ പ്രാദേശിക ഭാഷ നമ്മൾ ഒരു പരിധി വരെ നമ്മള് മനസ്സിലാക്കിയിരിക്കണം
പിന്നെ വേറെ ഏത് സ്ഥലവാ ഇഷ്ടപ്പെട്ടിട്ടുള്ളത്
നമ്മളെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹ് ആ നഗരങ്ങളിലൊന്നായ ഞമും ഇപ്പോൾ മുംബൈ എന്നറിയപ്പെടുന്ന ബോംബെ ബോംബെയിൽ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ ഒരുപാട് പേര് താമസിക്കുന്നൊരു സംസ്ഥാനമാണ് മുംബൈ ഇപ്പോൾ ബോംബെ എന്നുള്ളതാണ് ഇപ്പോൾ മുംബൈ എന്നുള്ളത് ആ ഒരിത് അപ്പോ അത് അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് ഇതുപോലെ തന്നെ തീരദേശങ്ങള് എന്ന് പറഞ്ഞാൽ ബീച്ച് ആ ഇതായിട്ടുള്ള കാഴ്ചകള് അതേപോലെ തന്നെ ആ നമ്മുടെ ആ ഹ് പഴയ പഴയ കാലത്തെ ചരിത്രങ്ങൾ ഉറ ങ്ങുന്ന സ്മാരകങ്ങൾ പിന്നെ നമ്മളെ ഒരുപാട് നമുക്ക് മനസ്സിന് നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഈ സം സ്ഥാനം വിട്ട് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അതിന്റേതുള്ള തനത് ശൈലിയിലുള്ള അവിടുത്തെ ഭക്ഷണ രീതികൾ തന്നെ എന്നെ വളരെയേറെ ആകർഷിച്ചിട്ടുണ്ട് ഈ പാനീപൂരി പാനീപൂരി പോലുള്ള സാധന ങ്ങളൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ ഭക്ഷിക്കുന്നത് അവിടെ ചെന്ന് കഴിഞ്. ആഹാര ങ്ങൾ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ആ ഒരു നഗരത്തിൽ മുംബൈ നഗരത്തി എനിക്ക് കാണ നിടയായത് പിന്നെ ഒരു പാട് ആളുകളെ നമുക്ക് ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ ഉള്ളത് കൊണ്ട് തന്നെ അവരാണ് ഞങ്ങളെ എല്ലാ സ്ഥലങ് ങ്ങൾലും മുംബൈയിലെ ഓരോ ഓരോ
മുക്കും മൂലയും എന്ന് പറഞ്ഞ സ്ഥലങ്ങളിൽ ഞങ്ങളെ എല്ലാടത്തും കൊണ്ടുപോയി അവർ തന്നെ ഞങ്ങൾക്കത് കാണിച്ചെല്ലാം തന്നു ചരിത്ര സ്മാരകങ്ങൾ ഉണ ഉറങ്ങുന്ന നാസിക് കുന്നുകൾ മഹാരാഷ്ട്ര ആ ഒരു സംസ്ഥാനത്ത് പോകാൻ സാധിച്ചു നാസി ക്ക് കുന്നുകൾ അവിടൊക്കെ ഈ ക്യാബേജ് കോളിഫ്ലവർ പോലുള്ള പച്ചക്കറികൾ ധാരാളമായി കൃഷി ചെയ്യുന്ന രീതി അത് ഒരു കീടനാശിനി പോലും തളിക്കാതെ അവര് അവര് തന്നെ അത് ഓർഗാനി ഇപ്പോൾ പറയപ്പെടുന്ന ആ ഭാഷയിൽ അവരുണ്ടാക്കുന്ന തനത് അവരുടേതായിട്ടുള്ള ആ നാടൻ വളങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രം ഉണ്ടാക്കുന്ന കോളിഫ്ലവർ കാബേജ് ഉൽപ്പന്നങ്ങൾ എല്ലാ തരത്തിലുള്ള വസ്തുക്കളും ഭക്ഷ്യവസ്തു വസ്ത്തുക്കൾ അവിടുന്ന് കാണാനിടയായി അത് നല്ലൊരു അനുഭവം തന്നെ ആയിരുന്നു പിന്നെ അതേപോലെ തന്നെ കുറെ ചലച്ചിത്ര താരങ്ങളുടെ ഭവന- ങ്ങൾ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. ആ നമ്മൾ അങ്ങനെയുള്ള കുറെ ഹിന്ദി- ഈ സിനിമാ താരങ്ങളുടെ ഭവനങ്ങൾ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. ചരിത്ര സ്മാരക മരങ്ങൾ ഉറങ്ങുന്ന കുറേ.. അവരുടേതായിട്ടുള്ള കുടീരങ്ങൾ അങ്ങനെയുള്ളത് അതേപോലെ തന്നെ ഈ.. - കടലിനെ ഏറ്റവും എന്റെ മനസ്സിനെ ഏറ്റവും എനിക്കൊരു അനുഭൂതി എനിക്കൊരുത് തന്നത്- അതേപോലെ തന്നെ വേറൊരു സ്ഥലമാണ് കാ- കടലിനകത്ത് തന്നെന്ന് പറയാം എന്ന് പറഞ്ഞ കഴിഞ്ഞാൽ കടലിലോട്ട് അട്ട് അങ്ങോട്ട് നമ്മൾ ആ ഒരു അതിന്റെ ആ കരയും കടലും കൂടെ ചേരുന്ന ആ ഒരു സൈഡിലായിട്ടുള്ള- അഹ ഹാജി അല ഹാജി അലി ദർഗ ആ ദർഗയിൽ പോയിട്ട് ഒരുപാട് സമയം എനിക്ക് ചിലവഴിക്കാൻ സാധിച്ചു. നല്ലൊരു അനുഭവമായിരുന്നു ശരിക്കും കടൽ സമുദ്രത്തിന്റെ- ഇത് ഇതിനോട് തന്നെ ആയിട്ടുള്ള സ്ഥലമാണ് ദർഗ. അവിടെ ഞങ്ങൾ കുറെേ നേരം സമയം ചെലവഴിച്ചു ച്ചു ഹാജി അലി ദർഗ ആ് പിന്നെ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ മുംബൈ സംസ്ഥ മാനത്തിനെ അതിന്റേതായിട്ടുള്ള രീതിയില് ആകൃഷ്ടമാക്കാനുള്ള ഘടകങ്ങൾ ഒരുപാട് തന്നെ എനിക്ക് കുളി കണ്ണിന് കുളിർമ്മ തന്നു. വന്നിട്ടുണ്ട്.
കേരളത്തിലെവിടെയും പോയിട്ടില്ലേ?
കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങൾ എല്ലാ ജില്ലകളിലും- മുഴുവൻ ഇപ്പ എനിക്ക് കാസർഗോഡ് ജില്ലയിൽ എനിക്ക് പോകാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ബാക്കിയുള്ള ഒരുവിധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ എനിക്ക് പോകാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പൊ നമുക്ക് അത് - അതേപോലെന്നെ എനി ന്നെയും ആ നമ്മുടെ ഇവിടുത്തെ ഈ പാലക്കാട് നെല്ലിയാമ്പതി മലമ്പുഴ ഴ ഡാം അതേപോലെ തന്നെ തൃശ്ശൂരിലുള്ള ബീച്ചിഡാം പിന്നെ തിരുവനന്തപുരത്തെ കോവളം ശംഖുമുഖം ബീച്ചുകള് അങ്ങനെ ഒരുവിധപ്പെട്ട നമുക്ക് നമ്മളെ കൊണ്ട് പോകാൻ പറ്റുന്ന സമയങ്ങള് ഉചിതമായ സ സമയം എടുത്തുകൊണ്ട് പോകാൻ പറ്റി ഇങ്ങനെയുള്ള സ്ഥലങ്ങള് പോയി കണ്ടിട്ടുണ്ട്. ഇയാൾ ഏതൊക്കെ സ്ഥലങ്ങളാണ് കേരളത്തിലെ പോയിട്ടുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങ-
ഞാൻ പ്രധാ- ജില്ലയില അതായത് കൊല്ലം- പിന്നെ പിന്നെ ഞാൻ കാസർഗോഡ ബേക്കൽ ഫുഡ് ഇത്രയൊക്കെ കണ്ടിട്ടുള്ളൂ ഞാൻ അധികം- സഞ്ചാരത്തിനായി പോയിട്ടില്ല. സ്കൂളുകളിൽ നിന്ന് മാത്രെ പോയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇത്ര കൊറ - കുറ സ്ഥലം മാത്രുള്ളത്. എങ്കിൽ ശരിയേ വെക്കുവാന്നേ.
ഓ
ഉം ശരി